ഹലോ
ആഹ് കേക്ക് ന്നി ല്യേ?.
ആഹ് കേക്ക് ന്ന്ണ്ട്.
ഉം ഉം നല്ലേ. ങ്ങനെ പൊണ്. ങ്ങൾ ന്നേലെ വിളിച്ചപ്പൊ കിട്ടീലല്ലേ. നേ ആ ആഅയന്തിനാഅവോ? ഉം റേഞ്ചിൻ്റെ റേയിഞ്ചിന്റെ പ്രശനേ അതേക്കൂ ഉം ഉം ഉ ചായകുടിയൊക്കെ കയിഞ്ഞു. ആഹ് കഴിഞ്ഞു കഴിഞ്ഞു.
എന്തായിരുന്നു.
ദോശ ആയിരുന്നു കഴിച്ച നീട്ട കോഴിക്ക കടാന്തോഷല്ലേ
ഏ
സാധാ ദോശ.
ആഹ
ഉ അതും കോയിക്കറിം
ആ മഴയ ഉണ്ടായിരുന്നോ അവിട?
ഇന്നലെ വൈകുന്നേരം നന്നായിട്ട് മഴ പെയ്തു.
അതെ
ഇന്നലെ വൈകുന്നേരം. ഉം
ഉം ആ ഇവിടെന്ന് രാവിലെ വരെ നല്ല മഴ ഉണ്ടായിരുന്നു.
ഏ രാവിലെ ഒന്നു ഇല്ലായിരുന്നു ട്ടോ രാത്രി കടക്കാൻ നേരത്തൊന്നുംല്ലാരുന്നു. അതുവരെ നല്ലോ പെയ്തു. എന്തുരുയാതി മഴയാണ് ഉം ഉ ഉ
പിന്നെ എന്താ ഇന്ന് എന്താ ഉച്ചക്ക് സ്പെഷ്യല്?
ഓ മീൻ ഞാൻ ഇണ്ട് ഇവിടെ മീനെ ഉം ഉം പിന്നന്ത് ഇപ്പൊ നന്നാക്കില്ല വെള്ളത്തി ഇട്ടച്ച്ണ്ട് ഫ്രിഡ്ജ്ന്ന് ഇട്ത്ത് കാണ്ട്
അതെ മീനാ കൂടുതലിഷ്ടം?
അല്ല മീനാണ് കൂടുതല് വാങ്ങല്
അതെ
ഉം ഉം
വെക്കേഷൻനായിട്ട് ട്രിപ്പ് ഒന്നും പോയില്ലേ?
വെക്കേഷനായിട്ട് ഏ അങ്ങനെ ഒന്നും പോയില്ല ഡ്രസ്സ്ട്ക്കാൻപോയിരുന്നു. കുട്ടികള എല്ലാവാരും കൂടെ ബീച്ചിലറ്റം പോയി ബീച്ചില് പോയി. പിന്നെ വെലിയേട്ടൻ മഴ വരുന്നതിന്റെ മുന്നേ ബീച്ചിൽ പോയി വൈകുന്നേരം പോയിട് തിരിച്ചു പോന്നു അവിട്ന്നു
ആ ഞങ്ങളും ബീച്ചിലൊക്കെ പോവാറുണ്ട് വേറെ ദൂരത്ത്ക്ക് ഒന്നും ട്രിപ്പ് പോയിട്ടില്ല.
ഞാൻ പോയില്ല ഇപ്പ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ
ആ വരും
ദൂരത്തൊക്കെ പോവാലൊക്കെ എന്ത അങ്ങനെ പോന്നും പോയി പോന്നു
അപ്പ അവിടെ ഒരു ബീച്ചില് കൊറെ അവിടെ പിന്നെ വെള്ളത്തിലക്കെ ചാടി അവിടെൊക്കെ ചുറ്റി കറങ്ങി
ആഹ് ഇവിടെ ബീച്ചില് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇറങ്ങാൻ പാട് അങ്ങനെ ഇറങ്ങാൻ പാടില്ല വെള്ളം നല്ലോണ്ണം ഇറങ്ങിയിട്ടുണ്ട്.
ഏഹ് അങ്ങനെണ്ടോ
ആഹ് അപ്പൊ നമുക്ക് പോലീസാര് ഇണ്ടാവും അവിടെ
ഉം ഉ ഉം ഉ ഇവിടെന്നങ്ങനെ പ്രശ്നം തോന്നു പർഞ്ഞൊന്നും ഇല്ലാട്ടോ ആഹ് ആഹ് ആഹ് അവിടെ ഇണ്ട് പാർക്ക് പാർക്ണ്ട് പക്ഷെ ഞങ്ങൾ പാർക്ക് ക്ക്‌ലൊന്നും പോയില്ല ഓല് വെള്ളത്തില് ചാടി കളിച്ച്
ആഹ് ഇവിടെ പാർക്കും പിന്നെ ഫെസ്റ്റിവല് ഒക്കെണ്ട് മറ്റേ ഊഞ്ഞാലെയ് അങ്ങൻത്തെതൊക്കെണ്ട് പിന്നെ കൊറേ സ്റ്റാളുകളും ഫുഡ് സ്റ്റാളുകളൊക്കെ ഉണ്ട്
ഉ ഉം അപ്പൊ പിന്നെ അങ്ങനെയൊക്കെണ്ട് കയ്യൂലെ
ആഹ് ഞങ്ങള് നല്ല രാത്രി ഇവിടെ അടുത്തന്നെ കുറച്ച് അങ്ങ് നടക്കാനള്ളോ ബീച്ചിൽക്ക്
ഏഹ് ആഹ് ആഹ് ആണല്ലെ
മിക്ക ദിവസവും പോവും ബീച്ച്
ആഹ് അപ്പൊ നിങ്ങക്ക് സുഖാണല്ലൊലെ ഞങ്ങള് കുറച്ച് ദൂരത്തന്ന പോരുമ്പളേ
ആഹ് ഉ ഞങ്ങള് നല്ല രാത്രിക്കെ പോയി കഴിഞ്ഞാല് നല്ല രസാ സമാധാനായിട്ടിരി ക്ക അവിടെ ഊഞ്ഞാലൊക്കെണ്ട് പിന്നെ കാറ്റാടിയിടുള്ളില് ഊഞ്ഞാലൊക്കെ കെട്ടിട്ട്ണ്ട് അപ്പൊ അതിലൊക്കെയിരിന്നു
ആഹ് അങ്ങനെ സുഖാണ്ലെ ഞങ്ങള് പിന്നെതാ എന്തങ്ങനെ വണ്ടി വിളിച്ചു പോയതാ
അതെ ഞങ്ങളെ റോഡിന്റെ ഓപ്പോസിറ്റ് ബീച്ച ആ പക്ഷേ ബീച്ചാണ് പക്ഷേ ബീചിന്റെ മണ്ണാണ് ഇഞ്ഞി പിന്നെ നമ്മ കൊറെനടക്കണം വെള്ളം കാണാൻ കുറച്ച് നടക്കണം അത്രേ ദൂരള്ളൂ
ആഹ് ആഹ് അടുത്തേയ്ക്കുലെ
വെള്ളം കേറൊന്നുല്ല ഇങ്ങട് നല്ല മണ്ണൊക്കെ ഇള്ള കാരണം പിന്നെ ഇന്റർലോക്കക്കെ ചെയ്തിട്ടുണ്ട് ഈ പാർക്ക് ഭാഗത്തൊക്കെ നടക്കാൻ വേണ്ടിട്ടൊക്കെ ഉം
ഏഹ് നടക്കാൻ വേണ്ടി ചെയ്ത്ണ്ട്ല്ലേ അഹ് ഉയരത്തിലാണോ അപ്പൊ
ആഹ് ആഹ് അത്യാവശ്യം ഉയരത്തില ആഹ് ആഹ് ആഹ് കെട്ടിപ്പൊന്തിച്ചിട്ട് അതിന്റെ ഉള്ളില് ഒരു റൗണ്ട് പോലാക്കീട്ട് അതിന്റെ ഉള്ളിലാ കു ട്ടികൾടെ കളിക്കണ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്
ഈ ഒരു പത്തൊമ്പതിലൊക്കെ നല്ല വെള്ളം കേറിണ്ടങ്കിലോ ആ സമയത്തൊക്കെ
ആഹ് ഇവിടെ അങ്ങനെ വെള്ളം അധികം കേറിട്ടില്ല ബീച്ചിന്റെ വെള്ളം വീട്ടുകൾക്ക് കേറിട്ടില്ല
ഇല്ലലേ
ഇല്ല ഇവിടെ തീരെ വെള്ളം അങ്ങനെ കേറൂല മണ്ണ് ഏ ഇവിടെ ബീച്ച് കഴിഞ് ട്ട് വെള്ളം കഴിഞ്ഞിട്ട് അത്യാവശ്യത്തിന് കൊറേ മണ്ണ്ണ്ട് അത് കാരണം വെള്ളം കേറിയാലും ഇങ്ങോട്ട് അങ്ങോട്ട് വര്ല
ആഹ് ആഹ് അല്ലെ ആ പത്തൊമ്പതിലോക്കെ ആയ സമയത്ത് വെള്ളം കേറിട്ട് ആകെ കുടുങ്ങിണ്ടാന്ന് ഉം ഉം ഉം ഈ പൊഴകളൊക്കെ അടുത്തുള്ളോർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേനു
വെള്ളപ്പൊക്കം പ്രശ്നായി
പ്രശ്നല്ലലേ എന്നിട്ട് ആ വെള്ളപ്പൊ ക്കത്തിലി പിന്നെ ഞങ്ങളവിടെ അടുത്തൊക്കെ എത്തിണ്ടായിരുന്നു വെള്ളെ
ആഹ് ആഹ്
ഞങ്ങളവിടെ വീട്ടക്ക് വന്നില്ല പക്ഷെ ഞങ്ങള് കൊറച്ച് ഉയരള്ള സ്ഥലം ആയോണ്ട് ഞങ്ങള് കൊറ ച്ചപ്പറത്ത് പുഴണ്ട് പിന്നെ വയലും ആണ് ഏഹ് ആഹ് നെറഞ്ഞ് വയലിക്കൂടെ ഇങ്ങട്ട് വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് റോട്ട്മക്ക് എന്തോര് ഏത് ഭാഗത്തുക്കുടെം പോകാൻ കഴിയാത്ത
പോലായി ഉം വെള്ളപ്പൊക്കത്തിൽ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടായതല്ലേ
ആഹ് ആഹ് ഉം
ചൂടാണെങ്ക വെള്ളം കുടിക്കാം
അതെ ആഹ് അതന്നെ
ഹും ഉം ഇപ്പം മഴ ആയിട്ടുണ്ട് രാത്രി മഴ പെയ്ത് ട്ട് രാവിലെ വെയില് ആയിക്കോട്ടെ അങ്ങനെ കൊഴപ്പമില്ല അലെങ്കി സ്കൂളിൽ പോണ കുട്ടികൾക്കും ബുദ്ധിമുട്ടല്ലേ